ഹലോ
ഹലോ
ആഹ്
ആഹ് ശരിയായോ
ആ ശെരിയായി
ആഹ് അതെന്ത്പറ്റിയാണാവോ ലേ
അഹ് റൈഞ്ച് പോയതോ എന്താന്നാവോ
ആഹ് പിന്നെന്താ വിശേഷം
ആഹ് സുഖം തന്നെ
ഉം ഹും അവിടെ ആരും മല അടുത്തൊന്നും ഉണ്ടാവില്ല അല്ലെ മലക്ക് പോവുന്നവരൊന്നും
ആഹ് എന്തോ
അവിടെ ഇണ്ടാവില്ല അല്ലേ അടുത്തൊന്നും മലക്ക് പോവുന്നവരൊ ന്നും ഉണ്ടാവില്ല അല്ലെ
ഇല്ല ഇല്ല
ഉം ഹും ഉം
അവിടെ നിങ്ങള് എല്ലാരും പോകോ
ഇവടെ ഏഹ് എന്റെച്ഛന്ള്ള സമയത്ത് അച്ഛനെല്ലാകൊല്ലവും പോവും അച്ചൻ മരിച്ചിട്ട്പ്പോ നാല് കൊല്ലായി ഇവന്റെ അം അം അമ്മേടമ്മ എല്ലാ വർഷവും പോവും പതിനെട്ട് കൊല്ലം തെകച്ചു പോയിട്ട് ഏഹ് പതിനെട്ടാം പടിയിൽ തെങ് കൊണ്ടെച്ചിണ്ട്
ആ നിങ്ങക്ക് ഈ ഗുരുവായൂരമ്പലം ഏ അങ്ങനെ ഫുള്ള് കേറണം അങ്ങനെന്തേലൊക്കെണ്ടോ ഉള്ള സ്റ്റെപ്പുകള് പ്പമ്മള് ആഹ് അവിടെ പോയിട്ടെന്താ ചെയ്യാങ്ങള്
നമ്മളിവിടെ ചെന്ന് കഴിഞ്ഞാ പ്രാർത്ഥിക്കാം അവിടെ അയ്‌ന് ഭയങ്കര തെരക്കാ ന്റെ ദൈവമേ ഞങ്ങളന്ന് ചെന്ന സമയത്ത് നാനൂറ് കല്യാണായിരുന്നു അവിടെ
അതേ
ഉം ഞാനും ന്റെ ചേച്ചിയും കൂടെ ഒരു കസിനും ഉം വല്യ അമ്പലല്ലേ പിന്നവിടെ ഫുൾ ടൈ ഏത് സമയത്ത് നമുക്ക് ചെല്ലാം എന്ന് വെച്ച്കഴിഞ്ഞാ- ആഹ് ഒരു ന അടച്ചിടുന്ന പരിപാടി ഒന്നുല്ല അടച്ചിട്ടാലും കൊർച്ചഴിഞ്ഞ തൊറക്കും. അവര് പൂജ കഴിഞ്ഞാ അപ്പ തന്നെ തൊറ-
അപ്പൊ ഈ തെരക്ക് കൂടുമ്പോഴൊക്കെ ഇങ്ങനെ അടച്ചിടുവോ
ഇല്ല അത് അവര് പൂജയുടെ സമയത്ത് മാത്രം അവര് ഉച്ചപൂജ അങ്ങനെയൊക്കെണ്ടല്ലോ ങ്ങനെ പൂജ സമയത്ത് അടച്ചിടും പിന്നെ ഭയങ്കര ക്യൂവാഅപ്പോ അയ്ന്റെ ഉള്ളിലോട്ടൊന്ന് കേറണവെങ്കി അയ്യോ കൃഷ്ണൻ തന്നെ വിചാരിക്കണം
പ്പ എങ്ങനെ എന്തേലും ഉണ്ടോ ടിക്ക ഈ ഈ
ഉം
എന്തേലും കൂപ്പണ് ടിക്കറ്റ് അങ്ങനെ എന്തേയ്ലും കാര്യം
ടിക് ആഹ് ടിക്കറ്റ് എന്തേ ഇട്ക്കണം
അതേ ല്ലേ ഇത്രാ ആൾക്ക് ടിക്കറ്റ് എട്ക്കെണ്ടെരുംല്ലേ ആൾക്ക് ആളണ്ണത്തിനനുസരിച്ച്
ആളനുസരിച്ചിട്ട് ആഹ് പിന്നെ ക്യൂ നിക്കണം ക്യൂ നിന്ന്നിന്ന് മട്ക്കും അത്ര ക്യുവാ ഇണ്ടാവാ
ആഹ്
നമുക്കാതിന്റെ പൊറത്ത് നിന്നൊന്ന് തൊഴണങ്കിൽ തന്നെ അത്രയും തെരക്ക്ണ്ടാവും
അപ്പൊ ഈ ചെൽപ്പൊ ചെലോല് മലക്കൊക്കെ പോയാ കണ്ടിട്ടില്ലേ കൊറേ സ്റ്റെപ്പുകള് കേറ്ണ് എത്ത്ന്ന കുന്ന് ആഹ് ശബരിമലയിലാല്ലേ
ആഹ് ശബരിമലേല് അതിന് പതിനെട്ട് സ്റ്റെപ്പ്ണ്ട്
ആഹ് അത് ഫുള്ള് കേറണംല്ലേ പിന്നെ എന്തെങ്കിലും നേർ ച്ചകളോ അങ്ങനെന്തേലും ഏര്ക്കുണ്ടാവുംല്ലേ
ആഹ് അവിടെ നമ്മള് അധികം നമ്മള് കെട്ട് നെറച്ച് പോകുമ്പൊ ഇത്ണ്ട് ഉം തേങ്ങയില് എന്താ പറയാ ഉം നെയ്യ് അഹ് തേങ്ങയില് നമ്മള് നെയ്യ് നിറയ്ക്കും അയ്യപ്പന് അഭിഷേകം ചെയ്യാന്ള്ളതാ അത് അപ്പൊ നമ്മള് കെട്ട് നെറച്ച് പോകുമ്പോ നമ്മള് അയ്യപ്പന് അഭിഷേകം ചെയ്യാനുള്ള നെയ്യ് നെറച്ചിട്ടാ നമ്മള് കൊണ്ടുപോണേ പിന്നെ ആരേങ്കിലൊക്കെ നമുക്ക്പ്പ സ്ത്രീകൾക്കാണെങ്കിതന്നെ നമുക്ക് മലയ്ക്ക് പോവാൻ പറ്റില്ലല്ലോ അപ്പൊ നമ്ക്ക് എന്തേലു ഒക്കെ കാര്യങ്ങള് നടക്കാൻ വേണ്ടിട്ട് നമ്മള് അയ്യപ്പനോട് നേ നേർച്ച നേരാം ഞാൻ അട് ത്ത വർഷം ആഹ് ഇങ്ങനെ എന്താ പറയാ നെയ്തേങ്ങ നെറച്ച് തന്ന് വിടാ എന്ന് പ്രാർത്ഥിക്ക്യാ എന്നിട്ട് നമ്മ്ള് ഏഹ് നെയ് തേങ്ങ നിറച്ച് തന്നു വിടാന്ന് പ്രാർത്ഥിക്ക്യാം
ആഹ്
ആഹ് അത് നമ്മ്ള് മലയ്ക്ക് പോകുന്നേന് തുല്യ നമുക്ക് സ്ത്രീകൾക്ക് മലയ്ക്ക് പോകുന്നതിന് തുല്യാ നമ്മടെ നെയ്തേങ്ങ അവിടെ എത്ത്ണത്
ഏഹ്
ആഹ് ഇഞ് ഇപ്പ നമ്മള് അരേലൊക്കെ പോകുമ്പോ നമ്ക്ക് നമ്മുടെ വീട്ടില് ആരേലൊക്കെ പോകുമ്പോ നമ്ക്ക് അവര്ക്ക് നെ അവര്ടെ കയ്യില് നെയ്ത്തേങ്ങ നെറച്ച്ട്ട് നമ്മളാകെട്ടില് വെച്ച് കൊട്ത്ത് വിടും.
ആവു ശെരി. ന്നട്ട് അത്‌ അവര് അവ്ടെ പോയിട്ട് ചെയ്യ്ണ്ടാവുംല്ലേ. അപ്പ ഈ ഇപ്പ ഈ തേങ്ങൊക്കെ ചെലോര്. തലക്ക് മുകൾല് അങ്ങനെ അട്ക്കണക്കെ സംഭവങ്ങളൊക്കെ ഇണ്ടല്ലോ അത് എ ന്തിനാ അമ്മള് ചെയ്യ്ണേ
അത് നമ്മടെ എന്താറിയാ ദോഷങ്ങളൊക്കെ മാറിപ്പോവാൻ നമ്മള് തേങ്ങയൊട ക്കൂലോ, നമക്ക് എന്തെങ്കിലൊക്കെ ദോഷങ്ങളൊക്കെ ഇണ്ടെങ്കിഅത് മാറിപ്പോവാൻ. അതൊരു നേർച്ചയായിട്ടാണ് നമ്മള് എല്ലാ അമ്പലത്തിൽ പോയാലും കെട്ട് നെറച്ച് പോകുമ്പൊ തേങ്ങ്യ കൊണ്ടോയിറ്റ് ഓടയ്ക്കും.
ആഹ് ആഹ്
അതില്ഒരുവിശ്വാസം. ഒരുവിതഎല്ലാ പോകുമ്പോ എല്ലാ അമ്പലങ്ങളിലും തേങ്ങ ഒട്ച്ചിട്ട് പോകും.
എല്ല എല്ലാരും ചെയ്യോ സ്ത്രീകളും ചെയ്യോ?
ആഹ് എല്ലാവരും ചെയ്യും കുട്ടികളും എല്ലാവരും തേങ്ങൊടക്കണം. കുട്ടികൾക്കൊന്നുംങ്ങനെ എറിഞ്ഞൊടക്കാൻ പറ്റില്ല എന്നാലും അവരെറിയണം അത്. ഉം ഞാൻ മലയ്ക്ക് പോകുമ്പോഴും അങ്ങനെ അങ്ങനെ നല്ല രസാണ് ആ സമയം നമുക്ക അതൊരു പ്രത്യേകൊരു അനുഭവല്ലേ.
ആഹ് ആഹ് പിന്നെ ഈ അരവണ്ണ പായസം അങ്ങനൊക്കെ കിട്ട്ണ്ടാവ
ആഹ് അരവണ്ണൊക്കെ കിട്ടും.
ഉം അത് എന്തോണ്ടാണ് ഇണ്ടാക്ക്ണ്.
അത് മറ്റേ. ഉണക്കെ ഉണക്കല്ലരി ശർക്കര ഉരുക്കീട്ടും.
ആഹ്.
ഉം. ശർക്കര ഉരുക്കീട്ടാണ്ട്ക്ക്ണ്, കഴ്ച്ചിട്ടില്ലേ?
അരവണ്ണ കഴ്ച്ച്ട്ട്ണ്ട്.
ആഹ് ആഹ്.
ആഹ് ഹിന്ദൂസിന്റെ വീട്ട് പോയപ്പോ ഹസ്ബൻഡിന്റെ ഫ്രണ്ടിന്റെ. വീട്ട് പോയപ്പോ അവിട്ന്നതൊക്കെ തന്നിരുന്നു.
അതെ.
പിന്നെ എന്തൊരു ഈ ഉണ്ണിയപ്പം പോലേത്തൊരു. ചെ സംഭവം കിട്ടിയിരുന്നു ആ ബലള്ളത് ആഹ്. എന്താ അരിയപ്പം അങ്ങനെന്തോ. ക്കറീല എന്താ പേര് ശെരിക്കറീല.
ണത്, പക്ഷെ ഭയങ്കര ബലാത്.
ആഹ് ബല ബലാണ്. നമ്മളെ ഉണ്ണിയപ് അവര് അതിന് ഉണ്ണിയപ്പംന്നാങ്ങനെ ന്തോന്ന പറഞ്ഞേ അപ്പൊ നമ്മള ഉണ്ണിയ പ്പം അവരത് നിങ്ങൾതും വ്യത്യാസാണ്. നമ്മൾതൊരു സാധാരണ ഉ ഉണ്ണിയപ്പോരു സോഫ്റ്റല്ലേ. ഇതൊഒരുക്കട്ടെ നമ്മളവ്ടെ ഒരു. അതുപോലെ ഒരു കട്ടിയുള്ളരു ഇത് ഉണ്ടാക്കല്ണ്ട് അരീരപ്പംന്ന് പർഞ്ഞ്ട്ട്.
അതെ.
ഞങ്ങളും ഇതേപോലെ ഒരു ചെറിയൊരു കട്ടിള്ള പോൽതെ
ആഹാ മധുരംള്ളതാ അതോ.
ആഹ് മതുരള്ളത് ശർക്കര. ഉം.
ഉ ഫുഡ് എല്ലാം ഉണ്ടാക്കാൻ അറിയോ
അങ്ങനെ എന്താ ഓറായിട്ട് ഇണ്ടാക്ക ഒന്നുംല്ല ബിരിയാണി നയ് അങ്ങനെണ്ടായിരുന്നാലും അറിയാം നെയ്ച്ചോറായിട്ടും ചിക്കൻ കറി അങ്ങനൊക്കെ വെക്കും
ഇണ്ടാക്കല്ലേ ആഹ് ആഹ്
വല്ല എല്ലാരും സ്കൂള്ളെ ഫുഡ് അങ്ങനെ ഒരു കണക്കും കാര്യങ്ങളും കൊണ്ട് പെട്ടെന്ന് കി ട്ടൂല എല്ലാരും ഉണ്ടാവകുമ്പോഴൊക്കെ മഴ വെക്ക അങ്ങനെ ഒന്നല്ല ഇന്നാലും നമ്മള് ഫുഡ് ഐറ്റംസ് ഒക്കെ ആയിട്ട് ഉണ്ടാക്കും പിന്നെ എന്താ ഈ പുഡിങ് കേക്ക് ഗുലാബ് ജാമുൻ ഒക്കെണ്ടാക്കും ആഹ്
ആഹ് ആഹ്
പിന്നെ യൂറ്റൂബ് ലൊക്കെ എന്തേലൊക്കെ കണ്ട്ട്ട് അങ്ങനെ സിംപിളായ്റ്റ് എന്തെലുക്കെണ്ടാകും അവ്ടേങ്ങളോ
ഞങ്ങളാ ഞാനങ്ങനെ വല്യ കാര്യായ്ട്ടൊന്നും ണ്ടാക്കൊന്നുംല്ല
കൂടുതലും ചേട്ടന് ഉള്ളത് കൊണ്ട് ഞാൻ മടിച്ച് പൊറകിലിരിക്കേ ഒള്ളൂ പിന്നേ
ഞങ്ങക്കും ഓക്കും
ആ കുക്ക് ചെയ്ത് തരുന്നതോണ്ട് നമ്മുക്ക് മടിയാണല്ലോ
ആ കൊക്കിങ്ങ് യൂറ്റൂബ് ല് നോക്കിയിട്ട് അങ്ങനെ പഠിച്ചാ ഹസ്ബന്റ് അങ്ങനെയൊക്കെ ചെയ്യോ
അത് എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പൊ യൂറ്റൂബിൽ നോക്കും യൂറ്റൂബിൽ നോക്കിയാല് നമ്മുടേതായിട്ട്ള്ള എന്തേലൊക്കെ പൊടിക്കൈകളൊക്കെ ചേർത്തിട്ടൊക്കെ ഉണ്ടാക്കുന്നത് കറക്റ്റ് അതുപോലെന്നല്ല ആള്ടേതായ രീതിയില് എന്തേലൊക്കെ ഇങ്ങനെ സ്നാക്സുകളായാലും അങ്ങനെയൊക്കെ ണ്ടാക്കിത്തരും
വീട്ട് പോകാറ്ല്ലേ
ആ വീട്ടി പോവാറ്ണ്ട് പിന്നെ കൊർച്ച് ദൂരെ ആയത് കൊണ്ട് വെക്കേഷനിലാ അധികം പോക്ക്
ആ അപ്പൊ പിന്നെ ഇങ്ങക്കൊര് തൊരു റ്റൂറൊക്കെ ആയിട്ട് അങ്ങനേം പോകാല്ലോ ലേ
പോവാലെ വെക്കേഷൻല് രണ്ട് മാസ്
പോ വെക്കേഷൻല് ടൂറ് പോര്ന്നു ലേ
ആ അതെ നിങ്ങൾ റ്റൂറു പോവാറുണ്ടോ
ആ പോകല്ണ്ട്
ആഹ്
പ്പ ബീച്ചൊക്കെ ബീച്ചൊക്കെ ആയിട്ടാ അങ്ങനൊക്കെ
ആ ഹാ പോവാറുള്ളത് അല്ലേ
വീട്ട് പോകാറ്ണ്ട് ന്റെ വീട് വ്ടെ കൊർച്ചേ പോകാനൊള്ള് ഒന്ന് വണ്ടിക്ക് വണ്ടി ക്ക്‌ പോകാള്ള ദൂരണ്ട് പക്ഷെ ഓള അത്രക്ക്‌ ലോങ്ങ്‌ ഒന്നും അല്ല എപ്പഴും നമുക്ക് ക്ക്‌ വേണ്ട വേണ്ടപ്പോ പോയി പോരൊക്കെ ചെയ്യ
പോയിട്ട് വരാലേ ആ ആ വീട്ടിലെല്ലാവരും സുഖയിട്ട് ഇരിക്കണോ
ആ സുഖം
ആ ഹാ സിൽമക്കെക്ക പോവല്ണ്ടാ
സിനിമക്കൊന്നും പോകൂല ഫോൺല്ങ്ങനെ സിനിമ ഒക്കെ ഇങ്ങനെ ഇര്ന്ന് കാണും
ആഹ് ആഹ്
വേറണ്ടാ
ആ സിനിമയ്ക്ക് ഇപ്പ ഈ കൊർച്ചായിട്ട് പോവാറുണ്ട് മക്കളൊക്കെ ഇപ്പൊ കൊർച്ചൊന്ന് പറഞ്ഞാലൊക് ഒക്കൊന്നൊര് തായപ്പഴേ മറ്റേതൊക്കെ ചെറ് ത്ങ്ങളായിരുന്നപ്പോ നമുക്ക് പോയാലും നല്ലം പോലെ ഇരുന്ന് കാണാനൊന്നിനും പറ്റില്ലല്ലോ
ആഹ്
ആ അപ്പൊ അതോണ്ട് ഇപ്പ പോകും
അന്ന് പുതിയ ഫിലിംസ് അങ്ങനെക്കെ പഴേതോ
ഇത് മറ്റേ ദൃശ്യേ പ്പ ലാസ്റ്റ് കണ്ടേ ഉം ദൃശ്യം ത്രി അത് മൊത്തം ഇവിടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത് ഉം
അതെ ആഹ് അപ്പൊ അങ്ങങ്ന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റോ ഷൂട്ടിങ് നടത്തണതൊക്കെ
ഞങ്ങള് അതിന്റെ മറ്റേ പോലീസ് സ്റ്റേഷനൊക്കെ പോയി കണ്ടായിരുന്നു പിന്നെ എല്ലാ നടന്മാരയും ഞാൻ കണ്ടിട്ടുണ്ട് വീ വീടിന്റെ അവിടെ വീടിന്റെ അവിടെ വരിക്കാശ്ശേരി മന അവിടെ ഞാന് ഉണ്ടായിര്ന്ന് എന്റെ വീട് അപ്പൊ എല്ലാ നടൻമാരി അവിടുന്ന് ഞാൻ കണ്ടിട്ടുണ്ട് പണ്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് ഷൂട്ടിങ്ണ്ടന്ന് പറഞ്ഞ് കഴിഞ്ഞാ ആദ്യം പോകുന്നാ അവിടയാ
ആഹ് ഒക്കെ എന്താ ഫോട്ടോ എടുക്കാനൊക്കെ കയ്യോ
അന്ന് ആഹ് ഫോട്ടോയൊക്കെ എടുക്കാം അന്ന്ന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഇപ്പോ നമുക്ക് എന്റെ കയ്ലൊന്നും ഫോണില്ലല്ലോ നമ്മൾ പഠിക്കുന്ന ഒരു സമയമല്ലേ
ആഹ്
ആഹ് വിജയിനൊക്കെ കണ്ടിണ്ട് കാവലൻ ഷൂട്ടിങ്ങില്
ഇപ്പൊ ആദ്യൊക്കെ ഷുട്ടുകളൊക്കെ അവിടെ നടക്കണു ഒക്കെ അങ്ങനെ കാണല്ലേ നടന്മാര് നടന്മാരെ നടികളൊക്കെ കാണോ
എല്ലാവരെയും കണ്ട്ണ്ട് കാവ്യ മഞ്ജു മീരാ ജാസ്മിന് പിന്നെ ഭാവന എല്ലാവരും റോഡ് സൈഡല്ലേടാ ഞങ്ങടെ വീട് ഞങ്ങള് അവിടെ എല്ലാവരും പോകും ഞങ്ങടെ ആ മനയില് ഷൂട്ടിംഗ് നടക്കുന്നുണ്ടന്ന് ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് എല്ലാവരും അവിടുന്ന് കുറച്ച് ആൾക്കാരുണ്ടാവും ഉം മനയാ വരിക്കശ്ശിരിമന അപ്പൊ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ പോയിരുന്ന് അവിടെ പോയി ഷൂട്ടിങ് കാണും
അപ്പൊ ആ ടൈമില് അങ്ങോട്ട് എല്ലാർക്കും പ്രവേശനം ഉണ്ടാവുമോ
ആഹ് പോവാ ആ സമയത്ത് നമുക്ക് പോവാം നമ്മളവിടെ പോയി ഒരു സൈഡിൽ നിന്നും കാണുന്ന നമ്മളൊരു തടസ്സം ഇല്ലല്ലോ അപ്പൊ പോവാൻ കുഴപ്പമൊന്നുല്ല
ആഹ് ആഹ്
ഉം
വീട്ടില് ഓക്കെ